ആ ഓ കേക്കാം നിങ്ങക്ക് കേക്കാവോ
കേക്കാം കേക്കാം ആ സുഖവായിട്ടിങ്ങനെ ഇരിക്കുന്നു പിന്നെ
ന്തൊക്കെയൊണ്ട് വിശേഷം
എല്ലാം നല്ലവിശേശം കൊഴപ്പവില്ല അങ്ങനെ പോയിക്കൊണ്ടിരി ആ കേക്കുന്നുണ്ട്
ആഹ് കാല ആഹ് ഒണ്ട് ഇടക്ക് ഒന്നു ചെറുതായിട്ടൊന്ന് വെട്ടി വെട്ടി വെട്ടി കേക്കുന്നു അതാ ഞാൻ ഹലോ വെ
ഓ ഓ ആ ഇപ്പം ക്ലിയറ്
കാലാവസ്ഥയൊക്കെ എങ്ങനെണ്ട്?
കാലാവസ്ഥ മഴയും വെയിലും അവിടെയോ
ഹ്ഹഹ്ഹ ആഹ് ഇവിടെ ഇന്ന് രാവിലെ തൊട്ടൊരു മഴയും മഴ കൊളുവായിട്ടൊക്കെ ഇങ്ങനെ നിക്ക്ന്ന് വെയില് കൊറവാ ഇന്ന്
ആ ഓ ഓ ഓക്കെ
ഫുഡ് ക്കെ ആയോ
ഓ ഫുഡൊക്കെ ആയി ഫുഡൊക്കെ ആയി നിങ്ങള് കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു എന്തു വര്ന്നു രാവിലെ എന്തോ
ഫ്രൈയും പുട്ടും പുട്ടും ബി
കേക്കുന്നില്ലേ ആഹ് ആഹ് ആഹ്
ഇപ്പൊ കേക്കുന്നുണ്ടാ ആ
ആഹ് ഒണ്ട് ഒണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഴയൊക്കെ പെയ്തോണ്ടേ റൈഞ്ച ഇഷ്യൂ
ഓകേ ഓകെ ങ്‌ ങ്‌ ന്നാ വേറെന്താ വിശേഷം അവിടെന്താ രാവിലെ
ഇവിടെ ഇന്ന് ദോശയിരുന്നു ദോശയും ചമ്മന്തിയും
ഓകെ ഓകെ കുട്ടികള് എന്ത് യ്യുന്നു
കുഞ്ഞുങ്ങള് ഒരാള് അഞ്ചില് ഒരാള് യൂ കെ ജി
ഓകെ ഓകെ വിടെ എനിക്ക് മൂന്നു പേരുണ്ട് ഒരാള് ഏയ് പഠിക്കുന്ന് മോന് മൂത്തത് മോനാണ് ഏയിൽ പഠിക്കുന്ന രണ്ടാമത്തത് മോള് ഒന്നിലാ പഠിക്കുന്നത് പിന്നെ ഒരു കൈ കുഞ്ഞുണ്ട് രണ്ടര വയസ്സ് ആയതേയുള്ളു
അ ഹാ ഹ അ അ കുഞ്ഞേങ്ങനെ വഴക്കാന്നോ
ഓ
ഹാ കുഞ്ഞേ വഴക്കൊക്കെ ണ്ടോന്ന്
ഇല്ല ഇല്ല അങ്ങനെന്നുല്ല ആവശ്യത്തിന്
എന്തെങ്കിലും കൊടുത്താൽ കളിച്ചോണ്ടക്കെ ഇരുന്നോളല്ലേ
ഓ ഓ റ്റീ വി മതിയല്ലോ കാർട്ടൂൺ നോക്കീട്ടു ഇരിക്കും കൊണ്ടു പോകുമ്പയ്‌ സൈലന്റായിരിക്കും ആ ശല്യം ഒന്നുല്ല്യാ അ ത്ര അക്രമ കാര്യ ഒന്നൂല്യ പാവമാണ് മക്കള് മൂന്നും ആ അതെന്നെ ങ്‌ ങ്‌ പിന്നെ
പിള്ളേര പഠിത്തക്കൊ എങ്ങനെ പോവുന്നു
നന്നായിട്ട് പോകുന്നു മൂത്ത മോന് പ്പ ഏയിലാണ് നല്ല മാർക്കുണ്ട്
ങ്‌ ഹേ
ആ മോളെ ഇപ്പം എൽ കെ ജി യൂ കെ ജി കഴിഞ്ഞ് ഇപ്പ ഒന്നില് വേറെ സ്കൂളിലാണ് ചേർത്തത് മോൾടെ പഠിത്തവും നന്നായിട്ട് പോവുന്നുണ്ട് ങ്‌ ങ്‌ മൂന്നാമത്തെ മോള് ഇപ്പൊ വീട്ടിലാണ് അങ്ങനെ.. വാരീല് ടീച്ചർ വന്ന് ചോദിക്കും മോളെ കൊ കൊടുക്കാതെ ക്‌ളാസി താലേ ചെ ഞമ്മള് നെയ്സർ നൊന്നും വിടൂല കറക്റ്റ് മൂന്ന് വയസ്സ്‌ക്ക ആവുമ്പോയ്‌ക്ക് നേരെ സ്കൂളിലാണ് മറ്റേ എൽ കെ ജി യൂ കെ ജി ലൊക്കെ എൽ കെ ജി കൊണ്ട് ചെ ർക്കുന്നത്
അ ഹാ അവ്ടപ്പം അംഗലാവടീലൊന്നും ചേർക്കാറില്ലേ അവിടെള്ളോരൊന്നും
ഇല്ല ഇല്ല ഇവിടെ ചെലൊര് ചേർക്കും ചെലൊരു ചേർക്കത്തില്ല അംഗലാവാടികളിൽ ചേർക്കില്ല കാരണം ഇപ്പഴത്തെ ന്യൂസക്കെ കണ്ടിട്ട് ഈ ആയമ്മാരോക്കെ പിള്ളേരെ അടിക്കുന്നത് ഇത് കണ്ട് മ്പയേക് ഒരു പേടി ആ ഞമ്മളെ നൈസർ അടുത്തൊന്നൂല്ല കടപ്പുറത്താണ് ഇരിക്കുന്നത് അപ്പം ഒരു ഏത് നേര ഏതു നിമിഷ അവിടെ. പോയി നോക്കാൻ പറ്റില്ലല്ലോ അവര് എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ലാലോ ഇപ്പ സ്കൂളിലാണെങ്കില് അവര് ഏത് ഇതൊണ്ടങ്കില് അവര് വിളിക്കും ടീച്ചർ ടീച്ചറെ ഇപ്പം ചേർത്ത രണ്ട് സ്കൂളും മുസ്ലിം സ്കൂളാണ് ഞങ്ങൾക് അറിയുന്ന നല്ല പരി ഒള്ള ഞങ്ങടെ ഫ്രണ്ടക്കെയുള്ള സ്കൂളാണ് ടീച്ചറായിട്ട് നിക്കുന്നവരൊക്കെ നമ്മക്ക് നല്ല പരിജയള്ളവരാണ് അപ്പ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാ നമ്മളെ വിളിക്കും ക്കതിന്റെ ധൈര്യതിൽ നമ്മൾ വിടും
അ ഹ ഇതൊന്ന് വെച്ച അ ഹ ഓ പക്ഷേ എല്ലായിടത്തും ഒരു പൊലില്ല ങ്‌ ങ്‌ ഹ് അല്ലാ ഒന്നിരണ്ട് അ എവിടെ ആണെങ്കിലും മോളെ ഞാൻ വിട്ടില്ല ആ ഇവിടെ ഞങ്ങക് കൊറച്ച് ദൂരെ ആണ് അംഗൽവാടി അപ്പം നടന്ന് പോയി കൊണ്ട് ന്നതും കൊണ്ട് വരുന്നതും ബുദ്ധിമുട്ടായതോണ്ട് ഞാന് സ്കൂള് തുറക്കുന്നതിന് ഒരു രണ്ട് മാസം മുമ്പ് അ ക്ഷരം പഠിപ്പിക്കാണ് കൊണ്ട് വിട്ടു ഇവിടെ അടുത്ത് തന്നെ അക്ഷരം പഠിപ്പിച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കൊണ്ട് യു കെ ജി എൽ കെ ജി അങ്ങ് ചേർക്കുവായിരുന്നു
ആണോ ഉം ഉം ശരി
മോനെ പിന്നെ എ ൽ പിന്നെ അംഗൻവാടിവിട്ടു അംഗൻവാടിയി ലെല്ലാം വിട്ട് ആ അപ്പോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അന്നാലും അവിടെ അങ്ങനെ അക്ഷരമൊന്നും അങ്ങനെ പഠിപ്പിച്ചൊന്നുമില്ല പിന്നെ ഞാൻ വീട്ടിലിരുത്തി ഒരുമാതിരി അ ആ ഇ യെക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തത്
ഓ അങ്ങനെയാണല്ലേ ഉം ഉം
ആ ഇപ്പോ പിന്നെ നേരത്തത്തിനെ ക്കാട്ടിലും ഒരുപാടുണ്ട് എന്തോ
നിങ്ങളടെ ഹോബീസ് ഒക്കെ ഓ
ഹോബീസ് ആയിട്ട് എന്തുവാ ഞാൻ പാട്ട് പാടും പിന്നെ ഒരു ചാനലുണ്ട് പിന്നെ അയിന്റെ അകത്ത് യൂട്യൂബ് വീഡിയോസ് ഒക്കെ അപ്‌ലോഡ് ചെയ്യും അതൊക്കെയാണ് ഹോ ഹോബീസ് ആയിട്ട് പറയാൻ പിന്നെ വായിക്കും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാ ഞങ്ങക്ക് ഇവിടെ അടുത്ത് ലൈബ്രറി റിയൊക്കെയുണ്ട് ആ അപ്പം ബുക്കൊക്കെ എടുത്തോണ്ട് വന്ന് വായിക്കും
ഓ ഓ ഞാനും അതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടം പാട്ട് പാടാൻ ഇ ഇഷ്ടം പിന്നെ വായിക്കും ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്ക ഓൺലൈനിൽ എനിക്ക് പഠിക്കാനെക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ പി ടി ടി സി പഠിച്ചുകൊണ്ടിരിക്കയാണ് കഴിഞ്ഞ്
ഹ് ഹ് മം
കഴിഞ്ഞു എക്സാം ഒക്കെ ക്കായി എക്സാം കഴിഞ്ഞ് ഇനിയിപ്പം ഇപ്പോ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കണ് സ്കൂളിലെ വീടിന്റെ അടുത്ത് ത്ത് സ്കൂളില് ഗവൺമെന്റ് യു പി സ്കൂൾ അവിടെ ട്രെയിനിങ്ങിന്ന് പൊയ്ക്കൊണ്ടിരിക്കയാണ് അടുത്ത വർഷം ജോബിന് കേറും കയ്യിലത്തെ മോളേയും കൂടെ സ്കൂളിൽ ആക്കിയിട്ട് വേണം എനിക്ക് കേറാൻ ജോബിന്
ആഹ് ആ ആ അപ്പോ പിന്നെ കൊഴപ്പമില്ല കുഞ്ഞിനേയും കൂടെ സ്കൂളിൽ വിട്ട വിട്ടു കഴിഞ്ഞപ്പം
അതെ അതെ ഉം ഉം ദുവാ ചെയ്യണം
ഉം ഉം ആ അപ്പോ നല്ല നല്ലൊരു ജോലി നമുക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടെന്നുണ്ടെങ്കില് നമ്മടെ കാര്യമെ ങ്കിലും നടന്ന് ഇങ്ങനെ പോകും വലിയ ശമ്പളം ഇല്ലെ ഇല്ലെങ്കിൽ തന്നെ
അത് തന്നെ ശമ്പളം ഇല്ലെങ്കിലും നമ്മക്കൊന്നൊരു ഇതാ ഇത് കിട്ടുവല്ലോ നമുക്കൊരു സ്റ്റാൻഡേർഡ് നമുക്കൊരു പവറ് കിട്ടുമല്ലോ വുമണ് പവർ ഏത് ഏത് ഏതിനും ഹസ്ബൻഡിന്റെ അടുത്ത് നിൽക്കാൻ നമുക്കും ഒരു വരുമാനം ഉണ്ടെങ്കില് നമുക്ക് നമ്മടെ എല്ലാ കാര്യവും നമുക്ക് ഒക്കെ നടന്നു പോവും അവരെ ഫിനാൻഷ്യൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയെക്കെ ഒരു ഇതിലാണ് കേറി പാസായി ഇനിയിപ്പോ അടുത്ത വർഷം വരെ ഞാൻ വെയി ക്കാണ് കാരണം മോൾക്ക് മൂന്ന് വയസ്സ് പൂർത്തിയായില്ല പൂർത്തിയായാലെ അവിടെ മറ്റേ എന്റെ മൂത്ത മോളടെകൂടെ അവിടെ അങ്ങോട്ട് ചേർക്കാൻ പറ്റും മൂത്ത മോള് ഒന്നിലാണ് പഠിക്കുന്നത് അപ്പോ അവിടെ എൽ കെ ജി ല് ആ അവള് നോക്കിക്കോളും തിരിച്ച് വരുമ്പോ വണ്ടിയിലെക്കെ ഒരുമിച്ച് വരുല്ലോ അതുകൊണ്ടാണ് ഞങ്ങള് പോയി നോക്കി സ്കൂളിൽ പോയി നോക്കിയപ്പം അവര് പറഞ്ഞേ മൂന്ന് വയസ്സ് പൂർത്തിയായിട്ടേ ചേർക്കുവൊള്ളൂ അതുവരെ നഴ്സർ ഉണ്ടന്ന് പറഞ്ഞു പക്ഷെ നമ്മള് അവിടെ നേഴ്സറിയിലും ചേർത്തില്ല അപ്പോ ഞാൻ പറഞ്ഞു വേണ്ട ടീച്ച റേ നമ്മള് മൂന്ന് വയസ്സാവുമ്പോ എൽ കെ ജി കൊണ്ടിരിത്താം ഇപ്പോ നേഴ്സറിലായോ ഒന്നും പഠിപ്പിക്ക ക്കൂല കൊണ്ടിരിക്കുന്നത് അവര് എന്തെങ്കിലും പാട്ടെക്കെ പഠിപ്പിച്ച് കൊടുക്കും ഓ ആ പാട്ട് പഠിപ്പിച്ചു കൊടുക്കും ഈ കരച്ചിലെക്കെ മാറ്റാനൊക്കെ ഉള്ള ഇത്
ആ
അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞേ ഇത് തന്നെയല്ലേ നിങ്ങള് എൽ കെ ജിയിലും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കൊഴപ്പമില്ല അടുത്ത വർ വർഷം വിടാം ഇപ്പോ പറയുന്നത് തന്നെ എൽ കെ ജിയിലും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ എ ബി സി ഡി പഠിപ്പിച്ച് അപ്പോ ഞാൻ പറഞ്ഞ് ആ ഞാൻ പറഞ്ഞ് മൂന്ന് വയസ്സാകുമ്പോ കൊണ്ട് ചേർക്കാം ടീച്ചറെന്ന് പറഞ്ഞു അപ്പ ഇനി ഈ വർഷം ഇനി ഒരു മൂന്ന് മാസം ഇപ്പോ ആറ് മാസമായി ഒരു ആറു മാസം കൂടെ കഴിഞ്ഞീന്ന ഞാ ഇവിടന്ന് സീ കൊടുക്കും ആ ൻ്റെബാങ്കക്കൗണ്ട് കൊടുത്തയിഞാ സ്കൂളാപ്പില് ചെയ്തിട്ടില്ലെങ്കിൽ ട്രെയിനിങ്ങ് പോണം സ്കൂളിൽതന്നെകിട്ടും അവര് പറഞ്ഞ് നിങ്ങള്കേരുവാണെങ്കി ഇവിടെ കേറിയാമതി കാരണം ട്രെയിനിങ് കഴിഞ്ട്ടില്ല ഇനിആറ് മാസ്ത്തെ ടെയിനിങ് എനിക്കുണ്ട് ഈഒരുവഷം ട്ടണം ട്രെനിങ്ണ്ടനി അത് കഴിഞ്ഞാൽ അവിടുന്നൊരു സട്ടിഫിക്കേറ്റ്നികിട്ടണം അപ്പത്തെനിക്ക് അപ്ലൈ ചെയ്യാൻപറ്റൊള്ളൂ ജോലിക്കൈ ആ ഫ്രഷാർക്കൊന്നും ജോലിയില്ല കാരണം നമ്മള് പ്രാക്ടീസില്ലാതെ എങ്ങനെതരും സ് പഠിപ്പിക്കും കുട്ടികളെ അപ്പൊ പ്രാക്ടീസക്കെ ആകുമ്പോഴേക്ക് ധൈര്യായിട്ട് പോയി എല്ലാംചെയ്യാം ഒരു സർട്ടിഫിക്കറ്റും കൂടെ കയ്യില് വേണം അതിന്റെ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റുംകൂടെ കയ്യില് വേണം അതുകൊണ്ടാണിങ്ങനെ
അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ ഇല്ലില്ലല്ലാ ഞാന് ഞാന് പ്ലസ് സ്ടു കഴിഞ്ഞിട്ട് പിന്നെ പാഷൻഡി ആ പാഷൻഡിസൈനിങ്ങായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നുടെനെ കല്യാണായിരുന്നു പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റീറ്റില്ല ഉടനെ മോനുണ്ടായി പിന്നെ അയ്ന്റെ പുറകെ അങ്ങ് പോയി പിന്നെ വിദ്യാഭ്യാ അങ്ങനെയൊന്നും നടന്നില്ല ആ പിന്നെ ഇതുപോലെ വേ എന്തെങ്കിലും വീട്ടിലിരുന്നുള്ള വർക്കുകളൊക്കെണ്ടെങ്കില് അപ്പൊ അയ്ന്റെത്ത്ന്തെങ്കിലൊക്കെ ങ്ങനെതയ്ച്ചുകൊടുത്തും പൊ അങ്ങനെയൊക്കങ്ങ് സമയം പോവും
ഉം അങ്ങനെന്നെ പക്ഷെ നമ്മള് ഇവിടെ ഇങ്ങനെ ഫ്രീ ടൈം ചെയ്യുന്നജോലി രാവിലെ പത്ത് മണിയോടത്തം രാവിലത്തെ കാപ്പി ഉച്ചത്തെ ചോറും കറിയും ജോലിയ്ക്കെ തീരും പിന്നെഇത്ര സമയംവരെ ഞാങ്ങ്നെ ഫോണുംനോക്കി ടി വി നോക്കിരിക്കുമ്പോ ബോറടിക്കേത് നേരെഫോണ് ടി വി ഒക്കെ നോക്കുമ്പോഴേ അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ കേറിയത് ഓ ഓൺലൈനായിട്ട് ഫ്രണ്ട് പരിചയപ്പെട്ട് അവള് തിലുണ്ടായിരുന്ന് അവള് പക്ഷെ തീരാറായ അതിനു ശേഷാണ് എന്റെടുത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ പിന്നെ ജോയിനായി ജോയിനായിട്ട് അവള് പ പഠിച്ചിറങ്ങീപ്പോ ജോബിന് കേറി അവളെനിക്ക് മുമ്പാണ് കേറിയത് ഐൻ്റെ ശേഷനാങ്ങനെ എന്റെ പ്രശ്നങ്ങളും തൊക്കെ പറഞ്ഞപ്പോ അവളാണ് പറഞ്ഞത് ഓൺലൈനായിട്ട് വീട്ടിന്ന് പഠിച്ചാമതി ആറു മാസത്തെ കോഴ്സേ ഒള്ളൂ ഫീസുണ്ട് പത്തായിരൃണ് നമ്മൾ അടച്ചുപഠിപ്പിക്ക അടച്ചു പഠിക്കുന്നത് ഫീസുണ്ട് പത്തായിര എനിക്ക് പ തായിരുന്നു ഓ ഇപ്പം ഓരോ എനിക്ക് ഓ ബാച്ചായിരുന്നു ഞങ്ങളൊ ഓബാച്ച് അഞ്ചു പേരായിരുന്നു രണ്ടു പേര് തോറ്റ് ഞങ്ങൾ മൂന്നു പേര് ജയിച്ച്
ഓഹോ ഹോ അല്ല അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ ഈ പിന്നെ ഓൺലൈനായിട്ട്തന്നെയാണോ ഇപ്പൊനിൻക്ക് പരീക്ഷയും നടത്തുന്നത് അതോ
ഓ അഅ് ഇല്ല ല്ല ഓൺലൈനായിട്ട് ഓലൈനായിട്ടവര് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചരും നമ്മളത് ആൻസൊറെക്കെ എഴു വൺവേഡ് ക്വസ്റ്റ്യൻതന്നെ എല്ലാം ഈസിയാണ് സ്കൂൾ മേനേജ്മെന്റ് പിന്നെ ചൈൽഡ് ഫിസിയോളജി കൊച്ചു പിള്ളരെ കുറി ച്ചെ ക്കെണ്ടല്ലോ അവര് നമ്മക്ക് ഡേറ്റ് ക്ലാസെടുക്കും തിങ്കൾ തൊ നമ്മളെ സാധാ സ്കൂളില്ലേ തിങ്കൾ തൊട്ട് വെള്ളി വരെ ആ കറക്റ്റ് രണ്ടു മണി തൊ മൂന്ന്മണി ഡെയിലിക്ലാസുണ്ട് പിന്നെ ശരി ഞാന് ടെസ്റ്റ് പേപ്പറാണ് പഠിക്കുന്നൊക്കെ ശനിയാണോ ടെസ്റ്റ് ഞങ്ങക്ക് ടെസ്റ്റ്നടത്തും അത് വീഡിയോ കോള്കൂടെ വീഡിയോ കോള് നമ്മളങ്ങോട്ടിങ്ങോട്ടും മൊഖം വെ ട്ടാതെ കണ്ണ്ചിമ്മാതെ അവരെ തന്നെനോക്കി ആൻസർ പറയണം പിന്നെ അപ്പത്തേക് പാസ് സായി ഓ അതിനൊക്കെ പാസ് അതിനൊക്കെ സർട്ടിഫിക്കറ്റ്ണ്ട് സി മാർക്ക് ചേർത്തക്കല്ലേ നമ്മക്ക് അവ ര് മാർക്കിടുന്നത് അങ്ങനെ ഉം
ആ അപ്പൊരുജോലിയായി
ത്ത് വർഷങ്ങനെ അത് കഴിഞ്ഞാ ജോലിയായി ഇത് ചുമ്മായിരുന്ന് സമയമാണ് പഠിച്ച അത് വല വീട്ടില് നല്ല ടൈറ്റാണ് ഫിനാൻഷ്യ ലി ബേകിലോട്ടാണ് ഹസ്ബൻഡിന്റൊരു വരുമാനം കൊണ്ടാ വീടൊക്കെ പോകുന്നത് ഉം കൊറച്ച് എനിക്ക് കണ്ടപ്പത്ര സങ്കടം
നമ്മക്കൊര്ത്ണ്ടെങ്കി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റൊല്ലോ
ഓ അതുകൊണ്ടാണ് പഠിച്ചത് പിന്നെ പഠിച്ച് അള്ളാൻ്റേത് വെച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊടു തന്നെ എർങ്ങ്യത് ഇനി ഈ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റും കിട്ടണം അട്ത്ത വർഷം ഏതെങ്കിലും സ്കൂള്കള് എഴു തിടണം
ഉം ഉം ആ ന്നാ ശെരി
അ ശെരി ന്നാ ഓക്കെ